ആഹ് കേക്ക്ന്ന്ണ്ട് ഹലോ
ആകെ ബഹളാല്ലോ
അത് വൈറ്റ് ഞങ്ങളൊരു വലിയ കുടുംബാ വീട്ടിലേ മക്കളൊക്കെയുണ്ട് കുഞ്ഞി മക്കള് അടങ്ങ്ന്ന വീടാ അതാ ഒച്ചപ്പാട് അവൊ കൈഞ്ഞ്
ആഹ് ആഹ്
എന്താ ചിയ്യ്ന്നേ
ഞാത ഇവടെ ഇങ്ങനെ ഇരിക്കാ
ആഹ് ആഹ് എൽ ആഹ് ആഹ് ഏഹ് വർക്ക് എന്തേലും ചിയ്യ്ന്ന്ണ്ടാേ
ഞാന് ഓൺലൈനായിട്ട് ട്യൂഷൻ ഇട്ക്കാ
ആഹ് ആഹ്
ഉം അവടെ എന്തായ്യ്ണ്
ആഹ് ഓൺലൈനായിട്ട് ഇത് പോലെ തന്നെ ട്രേഡ് മാർക്കറ്റിംഗ്
ഏഹ് അതെങ്ങനെ
ക്യാഷ് ഇട്ട്ട്ട്
ആഹ് അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റ്ണാണോ
ഏഹ് കൊറച്ച് ഒന്നും പറയാംപറ്റില്ല ചെല അപ്പോ ഓൽക്ക് ആക്ന്ന തുകയാവുമ്പൊ ഓല് ഇട്ടിറ്റങ്ങ് പോവും അത് അങ്ങനെ എല്ലാം കൂടിയും കൊണ്ടങ്ങ് പോവും പിന്നെ കൊർ ച്ച് പൈസ ഇട്ടിട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കി അത് കാെറച്ച് കാലം ഇമ്മക്ക് കിട്ടും
അതെ അത് എത്ര രൂപ വെച്ചിട്ടാ ഇടാറ്
അത് ആയിരം എല്ലെങ്കി ആയിരത്തി എണ്ണൂറ് എല്ലെങ്ങി വെറും എണ്ണൂറ് അങ്ങനെയെക്കെ
അത് ശെരി അല്ല അത്പ്പ ഏത് ഏപ്പിലാ അങ്ങനെ ചിയ്യാ
അത് ഏപ്പല്ല പിന്നെ ഏപ്പ്ല് ലിങ്ക് വഴിയാണ് കേറല് കേറി തോന്നുന്നേ
അതെ ഇതിപ്പങ്ങനെ അറിയാ ഇതിനെ കുറിച്ചൊക്കെ
അത് ഞങ്ങൾക്ക് ഇതുപോലെ ഗ്രൂ പല ഗ്രൂപ്പ്ന്നും നമ്പറ് കണ്ടു നമ്പറ് ഇടുത്തിട്ട് ഓരോരുത്തര് ത്തിരുന്ന ചേർക്കുന്ന ഈ മണി ചെയ്ന് പോലെ
ആഹ് ആഹ് അയ് ശെരി.
പിന്നെ ഏഹ് മക്കളൊക്കെ എന്താ
ഇതാ ഇവടെണ്ട് ഒരോരോ വികൃതിയാട്ടിര്ക്ക്ണ്ട്
ആഹ് എത്ര മക്കളാ എന്തെയ്യുന്നാ മക്ക
ഒരാള്, പിന്നെ ഏട്ടന്റെ കുട്ടിയേള ഞനിവടെ വീ ട്ട്ലാണ്, അവടെ വെള്ളക്കെ വറ്റി ഹ്മ്മ് ഇപ്പ വെള്ളക്കട്ത്ത്ട്ട് മറ്റേ ഒര് വാട്ടർ ബോട്ടില്ണ്ടേ കുപ്പീത്തെ വെള്ളട്ത്ത്ട്ട് അതി ചോച്ചിട്ട് അവടെ നിലത്ത് കെടക്കാണ് ഇഞ്ഞ് ഇത് എന്താ ചെയ്യാ ചോയ്ക്കാണ്
ഇവടിം അതന്നെ സ്ഥിതി.
ഹ്മ്മ്
മക്കള് വാട്ടർ ബോട്ടില് വെള്ളം നിറച്ച് കളിക്ക
ആഹ് രാവിലെപ്പ ഞങ്ങള് പൊഴെ പോയിട്ടോ അപ്പൊ പോഴെ പോയപ്പോ നല്ല മഴ ഇന്ന് കൊറേനേരം മോളിലൊക്കെ ഞാൻ പൊഴക്കായ്രുന്ന് കുളിക്കാൻ പോയതേ വീട്ട്ന്നാ കുളിക്കാറ്, ആഹ് അപ്പൊ കൊറേ അലക്കാനൊക്കെണ്ടായ്രുന്നേ അപ്പ ഇവടെ വെള്ളം കൊ കൊവാണ്, പൈപ്പ്ല് ആറരക്ക് ഒരരമണിക്കൂറൊക്കെ വെള്ളം വരൊള്ളേ പിന്നെ അത് കഴഞ്ഞ ഞ്ഞി വെള്ളം ഉണ്ടാവില്ല്യ അപ്പ എന്നാ അങ്ങനെ വെള്ളല്ലാചഞ്ഞാ ഏ നല്ല ബുദ്ധിമുട്ടല്ലേച്ചിട്ട് പോയതാ അപ്പണ്ട് നല്ല മഴ കുട്ടികളൊക്കെ ആയിട്ടാ പോയതേ
അ ആ
ഉം ന്നിട്ട് കൊറെേ നേരവടെ കേറി കേറി നിന്നു ഈ ഇടിയൊക്കെ വിെട്ടണണ്ടപ്പേ ഒരു പേടി വെള്ളത്തിലല്ലെ നിക്ക്ണത് ആ ഇന്നിട്ടിപ്പൊ വന്നിട്ടേള്ളൂ വന്നിട്ട്ങ്ങനെ ഇരിക്ക ഇല്ല കഴിച്ചിട്ടില്ല ആവണല്ലേള്ളൂ
ആആ അല്ല പ ത്ത് മണിക്ക് പതിനൊന്ന് മണിക്കൊരു ഛായകുടിയില്ലേ ചില സ്ഥലത്തൊക്കെ
രാവിലെന്നെ കഴിക്കുള്ളൂ പിന്നെ കഴിക്കൊന്നൂല്ലേ പിന്നെ ഉച്ചക്കൊരു ചോറുണ്ണും ഒരു മണിയൊക്കെ ആവുമ്പോഴത്തിനും കഴിക്കും അങ്ങനെ എവിടെ ഹസ്ബന്റിന്റെ വീട്ടിലാണോ?
അല്ല ഞാൻ എന്റെ വീട്ടില്
അതെ ആ കല്യാണം കഴിഞ്ഞിട്ടില്ല
ആ കഴിഞ്ഞ്
അതെ ഇന്നിട്ടീ ഈ ട്രേഡ്മാർക്ക് കാര്യണ്ടോ?
എനിക്ക് റോയൽന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അത് പിന്നെ പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കൊറച്ച് പൈസ കിട്ടിയാര്ന്നു
അതെ ലക്ഷങ്ങള് വരൊക്കെ പോവോ?
ലാസ്റ്റ് ഘട്ടത്തി പോയിട്ട് മാല പണയം വെച്ചിട്ട് മൂന്നര ലക്ഷം അല്ല ഒന്നര ലക്ഷം പോയി
അതെ
ഉം എല്ലെ അത് എന്നെ എ എന്നെ അതിലൊരു കൊണ്ടുവന്ന ഒരു ചേച്ചി ചേച്ചിയാന്ന് ഇടാൻ പറഞ്ഞേ ഇട്ടാല് ഒരു ദിവസം ആയിരത്തി എത്രോ കിട്ടുന്ന് പറഞ്ഞിട്ട് ഒന്നര ലക്ഷം ഇട്ടാൽ ആയിരത്തിരുന്നൂറ് അങ്ങനെങ്ങനേം കിട്ടുന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടോയി ട്ട് പക്ഷെ മുപ്പയിനായിരം വരെ കിട്ടിയായിരുന്നു അത് കഴിഞ്ഞപ്പോ- അത് ഞാന് തിരിച്ച് പിന്നെ ഇത് ഇവര് ഇട്ട് പോയപ്പോ പൈസ മൊത്തം എടുത്തു പോയപ്പോ മാല തിരിച്ചെടുക്കാൻ വേണ്ടി ആ പൈസ അയിൽ തന്നെ കൊണ്ടുപോയി ട്ട് എല്ലാണ്ട് വേറെ മാർഗ്ഗവില്ലല്ലോ എടു
ആ അങ്ങനെയൊന്നും ചെയ്യരുത് ശരിക്ക് കൊറച്ച് കൊറച്ച് പൈസക്കെട്ട് ചെയ്താ പോരെ?
ഉം ആദ്യവൊക്കെ അങ്ങനെ ചെയ്താരുന്നു. അങ്ങനെ ലാ ഭം കണ്ടകൊണ്ടാണ് പിന്നെ അവര് പറഞ്ഞപ്പോ ഇട്ടത്
പ്പക്ക് വേറൊരു സംഭവം വന്നിട്ടുണ്ടാർന്നുട്ടോ അതിക്ക് അറിയുണൊരു ഫ്രണ്ടന്നേണ് അവളങ്ങനെ ചെയ്തുണ്ട് പറഞ്ഞിട്ടങ്ങ ചെയ്താണ് അപ്പൊ അതില് നൂറ്റമ്പത് രൂപ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു പർച്ചേസ് അങ്ങനെ എന്താട്ടെ അത് ഞാങ്ങനെ സെർച്ച് ചെയ്തപ്പോഴൊക്കെ അത് സ്കാം ആണെന്നൊക്കെ കാണിച്ചത് കാരണം അത് നമ്മുക്ക് തട്ടി പ്പാണ് അങ്ങനെയൊക്കെ കാണിച്ചത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴെ പക്ഷെ നമ്മുടെ ഇത് ചെയ്ത പ്പൊ കുഴപ്പല്ല്യ നല്ലതാണ് ഗവൺമെൻ്റ് അംഗീകൃതാണ്ന്നൊക്കെ കാണിക്ക്ണത് അപ്പൊ അത് ചെയ്തിട്ട് ഞാന് അങ്ങനെ വിചാരിച്ചു നൂറ്റമ്പതിന് കൊടുത്താ കിട്ടില്ലായിരിക്കോന്നൊക്കെ വിചാരിച്ചു മറ്റേ അത് ഇട്ടിട്ട് അയിലിങ്ങനെ കൊറെ കോയിൻസ് ഇങ്ങനെ വരും ഒരു ദിവസം പത്ത് ഇരുപത് അങ്ങനെ അങ്ങനെ കേറുകയാ ചെയ്യാ രണ്ടൂസം ആകുമ്പോഴത്തേന് നൂറ്റ് നൂറ്റമ്പത്തൊന്നൊക്കെ ആകും അപ്പൊ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും
ആ ആ
ആ അങ്ങനെ ഒരു പ്രാവശ്യം നൂറ്റി അമ്പത് വിഡ്രോ ചെയ്തപ്പോ നൂറ്റി മുപ്പത്തഞ്ചാ കിട്ടിയത് പിന്നെ നമുക്ക് നൂറ്റമ്പത് പിന്നെ അടക്കുവൊന്നും വേണ്ട പിന്നെ പിറ്റേത്തൂസം ഒരു ഒരാ ച്ചതുണ്ടാവുള്ളൂ ഒരാഴ്ച വീണ്ടും ചെയ്തപ്പോ വീണ്ടു ഒരു നൂറ്റമ്പത് കേറി അപ്പൊ അങ്ങനെ ഇരുന്നൂറ്റിനാപ്പത്തെട്ട് രൂപ കിട്ടി ട്ടോ നൂറ്റ് റ്റമ്പത് അടച്ചപ്പോ നമുക്ക് ഇരുന്നൂറ്റി നാല്പ്പത്തെട്ട് കിട്ടി അപ്പോ നമുക്ക് ലാഭ ന്നേണ് പക്ഷെ ഞാന് ന്റെ എട് ത്തി അമ്മയെ കൊണ്ട് അതുപോലെ തന്നെ ചെയ്യിപ്പിച്ചു നൂറ്റമ്പത് ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ അത് എ ചെയ്തു കൊടുത്തു നൂറ്റമ്പത് പ കൊടുത്തപ്പോ പക്ഷെ അയില് കാണാല്ല്യ അയിക്ക് സെന്റ് ആയിട്ടുണ്ട് പക്ഷെ അയില് കാണിക്കുണുല്ല പിന്നെ വീണ്ടും റീ പർച്ചേസ് ന്നാ കാണിക്ക്ണത് അപ്പൊ അവര് നമ്മളുടെ വഴി വേറെ ആളെനെ കൂ ട്ടുമ്പോ അത് അവര് നൂറ്റമ്പത് അവരെ പിടിക്ക അങ്ങനെ എന്തൊക്കേ തോന്നണു
ച്ചെ റീചാർജ് സക്സസ് ആയില്ലെങ്കിലും അങ്ങനെ നടക്കും
ആ റീചാർജ് സക്സസ് ആയില്ല പക്ഷെ നമ്മുടെ കയ്യീന്ന് പൈസ പോയിട്ടുണ്ട് ഞങ്ങള് കംപ്ലൈന്റൊ കയ്യിൽ വെച്ചുട്ടോ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു പക്ഷെ അതൊന്നും റിട്ടേൺ കിട്ടിയില്ല അപ്പൊ പിന്നെ ഞാനതണ്ട് അണ് ഇൻസ്റ്റാളിതു
ഉം അത് പൈസ പോയി കഴിഞ്ഞാ പിന്നെ അത് കിട്ടൂല പിന്നെ റീചാർജ് സക്സസ് ആയില്ലെങ്കി ഞാൻ കൊറെ റീ ചാർജൊക്കെ ചെയ്താരുന്നു ഈ ട്രേഡ് മാർക്കറ്റിംഗ്
ആ ആ
പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്?
കൃഷിയായിട്ടൊന്നുല്ല്യ വീട്ടിലിങ്ങനെ മാവ് പ്ലാവ് അങ്ങനെ പുളി അങ്ങനെയൊക്കണ്ട് അത് പണ്ടിങ്ങനെ നമ്മളീ മറ്റേ പുളിങ്ങൊക്കെ ഞങ്ങളുടെ വീ ക്കൊങ്ങന പു പുളിങ്ങ തറവാട്ടുകളിലൊക്കെ ഇങ്ങനെ വല്ല്യ പുളിയുണ്ടായില് കൊറെേ പുളിങ്ങണ്ടായി കയ്ഞ്ഞാ അത് കുരുക്കുത്തീട്ട് ഉപ്പിലിട്ട് വെക്കും കഴിഞ്ഞ വർഷം വെച്ച് കഴിഞ്ഞാല് ഇപ്രാവശ്യം എടുക്കും അപ്പൊ നല്ല കറുത്ത പുളിയാവും.
ആ ആ
ആ അങ്ങനെ ഉണ്ടാക്കും അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ നമ്മൾ ഈ കുരുക്കുത്തനെ ഈ പുളിങ്ങാക്കുരു ഉണ്ടല്ലോ അതീ പാടത്തിന്റെ സൈഡാ ഞങ്ങടെ വീട് അപ്പം ഈ സൈഡിക്കൂടെ അങ്ങനെ നിരന്ന് ത്തിട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് ഇട്ടിട്ട് കുറേ പുളി ഉണ്ടായിണ്ട്
ഉഹ് ഉഹ്
അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ചെറിയ മരാണ് വല്ലാണ്ട് വലുതാവണൂല്ല പക്ഷെ ആ ചെറിയ മരത്തിൽനിന്ന് പോണെ നല്ല പുളിങ്ങ ഉണ്ടാവണുണ്ട്
ആഹ് ആഹ്
ആഹ് അങ്ങനെയുണ്ട് ആ കൃഷിയായിട്ടല്ല നമ്മള് അങ്ങനെ നിരത്തി ഇട്ടപ്പോ അങ്ങനെ ഉണ്ടായതാണ്.
അ ആഹ്
പിന്നെ ഇവിടെ എങ്ങനെയെ പശുക്കളേനൊക്കെ കെട്ടും ആടുകളെനെ കെട്ടുമ്പോഴൊക്കെ അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് വരുമ്പോഴ ഈ പൊടിച്ച് വരുമ്പോ തന്നെ അതൊക്കങ്ങോട് കിളിർത്തു വരുമ്പോ തന്നെ പൊട്ടിച്ച് കഴിക്കുവെ പശുക്കള് ആടുകളൊക്കെ കേറിയിട്ടേ അപ്പൊ അതുകൊണ്ട് കുറേന്നും ഉണ്ടായില്ല കൊറേ ഉണ്ടായിർന്നതാണ് പക്ഷെ കൊറെ ഇങ്ങനെ ആവാണ്ട് അവരുടെ കണ്ണ് പെടാ ണ്ട് ഓരോന്ന് വളർന്ന് അങ്ങനെ വലുതായതാ
ആഹ്
ഉം അങ്ങനെണ്ട് കൊറ എണ്ണം
ടൂറൊന്നും പോയില്ലേ ഈ വർഷം
ഏഹ് ഇപ്രാവശ്യം അങ്ങനെ പോയിട്ടില്ല കഴിഞ്ഞ വർഷൊക്കെ പോയി ന്യൂയറിന്റെ സമയത്തൊക്കെ പോയിണ്ടായി. പിന്നെ പോവാണെങ്കിൽ നല്ല വലിയ സ്ഥലങ്ങളിൽ ഗോവ മലേഷ്യ അങ്ങനൊന്നും പോയില്ല ഇവിടെ അടുത്ത് എവിടേലുമൊക്കെ പോവഅങ്ങനെക്കെ തന്നെ അവിടെ ഒരു ഓക്സിജൻ പാർക്ക് തുടങ്ങിണ്ട് അപ്പൊ അവിടക്ക് പോണം എന്നുണ്ട്.
ആഹ്
ആഹ് ഇടക്ക് പോയിട്ടില്ല ഇവിടെ അടുത്ത് തന്നെയാണ്. കൊറെേ ഇങ്ങനെ പോകണം വിചാരിക്കുന്നു. പക്ഷെ അങ്ങട് ഇത് ആവണില്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടു നല്ലത് അതാണ് ന്നക്കനെ പറഞ്ഞു പോണം എന്നുണ്ട് അവിടെ എങ്ങനെ എങ്ങനെ പോവാൻ പറ്റിയല്ലേ
ആഹ് ആഹ ഇവിടെ കൃഷിയാ
അല്ല കേക്കണില്ലീ പറയണത്
ഇല്ല അത് ഞാൻ കേ അത് ഞാൻ കേട്ടില്ല അമ്മ അത് എൻ്റടുക്ക് വന്നോ
ആഹ് പിന്നെ അവിടെ ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ ചോദിക്കാ
ടൂറിസ്റ്റ് ആയിട്ടുള്ള കേന്ദ്രം വച്ചാ ഉണ്ട് പക്ഷെങ്കിൽ അവിടെ കാണാൻ മാത്രം വലിയ ഇതൊന്നുമില്ല
ആഹ് ആ ഇല്ല കേട്ടിട്ടില്ല അവിടെ എന്താ ഉള്ളത് കാണാൻ?
അവിടെ ഒരു പുഴയുണ്ട് ഒരു സൈ അധികം സൈഡിലും അല്ല ഈ പിന്നെ ഒരു ഒരു എന്താ പറയാ ഒരു ഏഹ് പാലം കടന്ന് പോണം.
ആഹ് ആഹ് തടയണ പോലെയാണോ?
ആഹ്
അതെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഉണ്ടാവാരിക്കും ല്ലേ ആഹ് അപ്പൊ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട് കുട്ടികൾക്കായിട്ട് ഇപ്പ കൂടുതലും ഈ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ കുട്ടികളെ ആണ് ക്യാച്ച് ചെയ്തിട്ട് എടുക്കണത്.
അതെ അതെ പിന്നെ വലിയ റെസ്റ്റോറും ഉണ്ട് ഉണ്ട് ഉം പക്ഷെങ്കി ഉം ഒന്നും കഴിക്കാൻ പറ്റൂലാ എല്ലാത്തിനും തീ വിലയാ
അതെ
സ്മിന കൊടുക്കണോ അയിമ്പത് തൊട്ടാണ് സ്റ്റാർട്ടിങ്
ആഹ് ആഹ് ആഹ് ഇപ്പൊ ഇവിടെ തിയേറ്ററുകളിൽ അങ്ങനെയാണല്ലോ പണ്ടൊക്കെ തിയേറ്ററിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മൾ പുറത്തുനിന്ന പോപ്കോണും ഐസ്ക്രീമും ചായയും എന്താ വേണ്ടെന്ന് വെച്ചാ അതൊക്കെ വാങ്ങി പോവാ ഇപ്പൊ അവിടെന്നെ ഉള്ളിൽ ഉള്ളത് തന്നെ വാങ്ങാൻ പാടുള്ളൂ ള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അവിടെ എണിച്ചെങ്ക പോപ്കോണൊക്കെ നല്ല വിലയാ നൂറിന്റെ താഴെ ഇല്ല നമ്മള് പുറത്തുന്ന് വാങ്ങുകവാണെങ്കിൽ ഇരുപത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്കും പോപ്ക്കോൺ കിട്ടും പക്ഷെ അവിടെ നൂറ് രൂപയാണ് ചെറുതിന് തന്നെ ആഹ് അത് അവര് അവരുടെ ടാക്കേജിലെ സിനിമ കാണാൻ വരില്ലേ അപ്പൊ അവർക്കൊരു അതിൽ കൂടെ ഇത് ഒരു ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും അങ്ങനെ ചെയ്യണത്
ഉം അതെ
ആഹ് ഞങ്ങള് ചെലപ്പോ ബാഗിലൊക്കെ വെച്ചിട്ട് എന്തേലുമൊക്കെ കൊണ്ടുപോവൂട്ടോ
ആഹ് ആഹ്
ആഹ് അങ്ങനെയണ്ട് ചെക്ക് ചെയ്യില്ല അവര് എന്നാലും അവിടെന്ന് വാങ്ങണംന്നാണ് പറയ
ആഹ് ആഹ്
കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോ എന്തായാലും അവിടുന്ന് വാങ്ങിയതും പോര പിന്നെ അവർക്ക് വേണ്ടി വരും
ആഹ് അങ്ങനെ അടങ്ങിയിരിക്കണ്ടേ സിനിമ പോ സിനിമക്ക് പോകവാറുണ്ടോ പോയിട്ട് കാണാറുണ്ടോ അതെ
പക്ഷെ ഫ്രണ്ട്സിനോട് മാത്രം പിന്നെ ഹസ് കോണ്ടോവൂലെ.
അതെ അതെന്തെ?
ഉം അതിന് എങ്ങോട്ടും പോകുന്ന ടൂർ പോണ ഇഷ്ടമല്ല മര്യാദയ്ക്ക് പിന്നെ സിന് മൂവിയാണാൻ പോവൂല കൊണ്ടോവൂല കു കുട്ടികളെ കൊണ്ടൊക്കെ പോവാ നെരിച്ചാൽ അതും നടക്കൂല ഒറ്റക്ക് ഇങ്ങനെ എന്റെ കൊണ്ട് കഴിയൂല അവരൊക്കെ കൊണ്ടുപോയി ചെറുതായതോണ്ട്
അയ്ശരി ആഹ് ഹസ്ബന്റ്പ്പം ആരെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുണ്ടാവൂല്ലേ
പോകുന്നുണ്ടാവാമായിരിക്കും ഒന്നും പറയൂല വീട്ടിലൊന്നും പറയുല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയൂല.
അതെ അപ്പോ എവിടെന്ന് വിളിച്ച് ചോദിക്കൊന്നുല്ല
വിളിച്ച് ചോയ്ക്കും കൊറച്ച് എന്നൊക്കെ മാത്രമേ പറയൂ ഒന്നും പറയൂല.
അയ്ശരി
അപ്പോ ഞാൻ സ്വന്തമായിട്ട് എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇറങ്ങി പോവയ്യ എന്റെ വീട്ടിലൊക്കെ പോകുമ്പോ എന്റെ വീട്ടിൽ പോകുമ്പോ നടക്കും ഭർത്താവിന്റെ വീട്ടിൽ നടക്കൂല.
ആഹ് ആഹ് അപ്പോ ഹസ്ബന്റ് ചോയ്ച്ചില്ലെനോ ഹസ്ബിനോട് പറയില്ലേ ഇങ്ങനെ പോക്ണ്ടന്ന്.
ഞാൻ പറയൂല പറഞ്ഞാല്
ചീത്ത പറിലെ അല്ല നമ്മുക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ നമ്മള് ജീവിക്കണം
അതെ അതല്ലേ ലൈഫിലോരു ഇതള്ളൂ നമുക്കും അതല്ലേ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഇപ്പയല്ലേ അങ്ങനെയൊക്കെ നടക്കാൻ പറ്റു റ്റും കോറച്ചഴിഞ്ഞാ അതൊന്നും ചെയ്യാൻ പറ്റുല്ലാലോ എഞ്ചോയ്
വിളിക്കിട്ടോ വിളിക്കീ പറയാ
ആഹ് ആഹ് ശരി